ആ ഇങ്ങനെൻ ണ്ടു പനി
കൊഴപ്പ ഇല്ലടീ
ഇന്നലെ എവിടായിരുന്നു പോയേ
എഹ് ഇന്നലെ എവിടേം പോയില്ല
ഇന്നലെയാണോ മെനെഞ്ഞാന്നാണോ ഫുഡ് ഫുഡഴിക്കാൻ പോയേ
ആഹ് അത് അന്നന്നടി വൺട്രൈ പോയേ
ആന്നോ അന്നായിരുന്നോ ഉം ചോറൊക്കെ കഴിച്ചോ
ചോറൊക്കെ കഴിച്ചു ഞങ്ങളിന്ന് രാവിലെ ഇവിടെ പോയി വെട്ടിക്കോട്ട് പോയി
ആ പിന്നെ ഫുഡൊക്കെ എന്തോ ഉണ്ടായിരുന്നു മീൻ
മീൻ കിളിമീ
കിളിമീനാ
മ്മ് ഇവിടെന്താ പറയാ ഇല്ലക്ക ആ മഞ്ഞ വരാതെ മ് ഇല്ല വറുത്തു വറുത്തു വറുത്തു വറുത്ത് വറുത്തരച്ച് വെച്ചില്ല വറുത്തതാ
വറുത്തോ കറിയില്ലായിരുന്നോ ഉം പിന്നെ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ
ഉണ്ടായിരിന്നടി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു ങ്ങങ്ങളൊരു സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കായിരുന്ന്
എല്ലാരുംഎന്തേ
എല്ലാരും ഇവിടൊണ്ട് അമ്മ മുത്തപ്പന്റെ വെളിയില് ണ്ട് പൊയ്
നന്ദുവണ്ണന് എങ്ങനണ്ട്
കുഴപ്പല്ല ഇ ഇന്നിവിടെ മ്മ് ഇന്ന് ലീവാ പള്ളിവിടെ
ആ ഞാൻ രാവിലെ വിളിച്ചപ്പോ പറഞ്ഞാർന്നു ഇന്ന് പോയില്ലാന്ന്
ഉം ഉം
ഉം പിന്നെ ഞാനാണെങ്ക എ ഒരു കോഴ്സിന്റെ ചെയ്യാനായിട്ട് ഇങ്ങനെ ആലോചിക്കുവ
ആഹ ഓക്കേ
അതിന്റെ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു മറ്റേ ഐ ബിസ് എന്ന് പറയുന്നേര അക്കാദമീലും വിളിച്ച് പിന്നെ മാടൻ നടയിലുള്ള ഒരു അക്കാഡമിയിലും വിളിച്ചു അവിടെ നാപ്പത്തേഴായിരം രൂപ ഫീസ് ത് പറഞ്ഞ് ഓഫ് ലൈൻ അല്ല ഓൺലൈൻ ഓൺലൈൻ നാപ്പത്തേഴായിരം രൂപ പിന്നെ ഐ ബി സി വൺ ഇയർ ആയിരിക്കും പിജിയ വിത്ത് ഡി ഡിപ്ലോമയും പിജിയും ഉണ്ട് ആ ആ അന്നേരം ഞാൻ ഇന്ന് അവിടുന്ന് ഐ ബി സി ന്ന് ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞ് ഇന്ന് അന്ന് ഇതുവരെ വിളി ച്ചില്ല എനിക്ക് തോന്നുന്നു ഭയങ്കര ബിസിയാണെന്ന് അവര്
ഹ ഹ ഹ ഉം ഉം അതെ അതെ
ഉം അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു
ആ അത് നോക്ക
ഉം ഓൺലൈൻ
ഓൺലൈൻ ആയിട്ട് ഓ ശരി ശരി
ഉം പിന്നെ ഇവിടെ രണ്ട് കൈതച്ചക്ക വിളഞ്ഞു നിക്കിന്ന് ഒരു വർഷത്തെ ആറു മാസം കോഴ്സും ആറു മാസം പ്ലേസ്മെന്റ് പിന്നെ ഇവിടെ രണ്ട് കൈതചക്ക വിളഞ്ഞ് നി തിന്ന്
ആ
ഉം ഒരെണ്ണം വെളഞ്ഞ് നി നിക്കിന്ന് എനിക്ക് തോന്നി ഇത് ആരെങ്കിലും കൊണ്ട്പോവൊന്ന് അയി നു ബെ അത് കണ്ടിക്കാ
ആ അതെ അതെ അതെ അതെ എന്നിട്ട് വീട്ടിരുന്ന് വീട്ടിൽ
ചേർന്ന് നിക്കിന്ന കൈത അറിയത്തില്ലേ
അറിയാം അറിയാം അറിയാം
ആഹ അത് പാകവായി
ങ ഹാ
ഉ പിന്നെ
എന്തി കുഞ്ഞമേ എന്തി
തായിക്കുന്ന കൈ തയ്യല് ബ്ലൗസ് ഉണ്ട് തായ് ഉം ഇന്നും മഴ ഉണ്ടാന്ന് വന്നല്ലേ
ആഹ ആർക്കറിയ ഇന്നലെ പേയ്തിലല്ലോ
ഇന്നല്ല പെയ്തില്ല
യാത്ര ഇങ്ങണ
ഇല്ലന്ന് തോന്നും ഇല്ല
ഉ എന്ന പേരാട്ടോ വേറെന്തു പാടി ഉ ഇല്ല അം ഹോം എടുത്ത് വീട്ടിരിപ്പുണ്ട് ഉം ഉം അതെ തെശരി നോക്കിയ വരുന്നു ഹ് കൊഴപ്പല്ല കൊച്ചച്ചന് ഇന്നലെ വന്നായിരുന്നല്ലോ ഇവിടെ
വാ അച്ഛൻ മറ്റേ പഴം കൊണ്ട് വന്നായിരുന്നു ഉംഅമ്മാമ എന്നെ തള്ളി വിടാനിരുന്നാണ് അന്നേരം ഞാൻ വായിജാരി ക്ഷെ അവിടെ എല്ലാവർക്കും പനിയല്ലേ അപ്പൊ പിന്നെ ഞാൻ വന്നിട്ടിനി എനിക്ക് പനി ആയി കഴിഞ്ഞാൽ ഭയങ്കര ഇതല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച് എന്നാ പിന്നെ അച്ഛൻ പോവട്ട് എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവല്ല്യയോ ഉം ഉം ഇവിടെ ചെറേട യില് മറ്റ ള്ള വീടിലെ. പണിയുന്ന വീട് അതിന്റെ വാർപ്പാരുന്നു.
ജ്ജ്.
ആ അതിന്റെ വാർ
ഓ ശരി ആഹ്.
ഉം. ഇവിടെ വിളി ചില്ല അവര് വന്നതുയില്ല അതിന്റെ ഓണ അത്ര വന്നതും ഇല്ല. അവർക്കെന്തേലും പരിപാടി കാണുവായിരി വേറെ അതായിും വിളിക്കാഞ്ഞേ. അമ്മേടെ ഒരു ഫ്രണ്ടും കൂടാ.
ആണോ.
പാല് കാച്ചിന് എന്തായാലും വിളിക്കുവായിരിക്കും
ഉം ഉം ഉം പിന്നെ എന്താ ഞങ്ങളൊരു തമിഴ് സിനിമ കണ്ടോണ്ടിരി ക്കാരുന്നു അതെ അ അതെ അതെ തലേടം പലേടെ എന്തായിരുന്നു യോ സിനിമേടെ പേരെന്തായിരുന്നു വിടാ മുയർ ശെരി വിടാമുയർച്ചി സൂര്യ
ഞാനെ ഈ കൈതച്ചക്ക കണ്ടിച്ചാലോന്ന് ആലോചിക്കുവാ കണ്ടിച്ചിട്ട് ഇത് പാകം അല്ലെങ്കിൽ അച്ഛൻ വൈകുന്നേരം വരുമ്പോ വഴക്ക് പറയും എന്തിനാ കണ്ടിച്ചെന്ന് ചോയിക്കും ആരെങ്കിലും ആരെങ്കിലും എടുത്തോണ്ട് പോയാലും എന്താ ആ ണ്ടിച്ചു വെക്കാഞ്ഞേ ന്ന് ചോദിക്കും അപ്പം നാളേം കൂടെ നോക്കാം ഇതിപ്പോ കാ എനിക്ക് എന്റെ ഒരു പരിവം കൺ വേളയാറായി നിക്കുവാ അന്നേരം ആങ്കിലും കണ്ട് കഴിഞ്ഞാൽ ആ നല്ലതാനും പറഞ്ഞ് എടുത്തോണ്ട് പോവും കാരണം കഴിഞ്ഞ വർഷം ഇതേപോലെ നമ്മുടെ തെ ഇതിന്റെടുത് ഒരെണ്ണം കിളിച്ചായിരുന്നു കൈതച്ചക്ക അന്നേരം അത് ആരോ പോത്തിനെ കൊണ്ട് വന്ന് കെട്ടി എന്നിട്ട് അവരോടിച്ചോണ്ടങ്ങു പോയി.
ശോ
പിന്നെ ആ
എന്തുവാ കഴിച്ചേ
ഞങ്ങള് ചോറ്
സോർ
ആഹ അതിനൊരു മാറ്റവല്ല ഉച്ചക്ക്
ശ ശ എങ്ങദരാ അവന് വെളപ്പിനെ പോയടിവെട്ടിക്കോട്ടു അഞ്ചരക്ക് പോയി ഉ അ
പിന്നെ പനി അഴച്ചൊണ്ട് തല അധികം ഇങ്ങനെ കുളിക്കണ്ട രാവിലെ കേട്ടോ കാരണം ആഹ ആഹ പിന്നെ
പോയോ
ആഹ പോയി താരംമാറിയോ
ഇവന്റെ തല ഭയങ്കര താരണടി എന്റെ തലേലുംഉണ്ട് എന്തുവാ
താരൻ എനിക്ക് ഫുള്ള്പോയി
എന്ത്വാ ഇത്
മറ്റേ ഞാൻ പറഞ്ഞില്ലയോ മറ്റേ ഒരു ആയുർവേദത്തിന്റെ ഹെർബ് ആ താളി അതിനകത്ത് പത്തൊൻപത് ഏ എലയുടെ പൊടിയുണ്ട് എന്നാണ് അവര് ര് പറഞ്ഞത് പിന്നെ അത് ഞാൻ വാങ്ങിച്ച്ച് ഇപ്പം ആഴ്ചൽ മൂന്ന് ദിവസോ രണ്ടു ദിവസോ ഒക്കെ ഏ തേയിച്ച് കഴുകും തൃവാഡ്രത്തു നിന്ന് കൊറിയറയച്ചതാ ആയുർവേദ ഡോക്ടർ ഉണ്ടാക്ക ക്കുന്നതാ ലിബാമ് ഞാൻ വർഷച്ചേച്ചിക്ക്േടിച്ച കൊടുക്ക ചർ മലിബാമ ശേഷയുർവേദ അല്ല ഇത് വേറെ ഒരു ഇല്ല എന്റെ ഫ്രണ്ട് സ്നേഹ
സ്നേഹ ചേച്ചി
എപ്പോഴും പറയത്തില്ലേ ആ ആ ചേച്ചിയുടെ ഒരു റിലേറ്റ് റ്റീവണ് ആയുർവേദ ഡോക്ടറ അപ്പം ലിബാമ് അവര് തന്നെ ഉണ്ടാക്കി തന്നത് അപ്പൊ അതിന്റെ പുറകിൽ ഈ ഹെർബ് വേണോന്ന് ചോദിച്ചൊണ്ട് നാപ്പത് രൂപയ ഉള്ളായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു തന്നാ പിന്നെ എനിക്ക് ക്കൂടെ ഒരെണ്ണം വാങ്ങിച്ചേക്കാൻ പറഞ്ഞഞ് പക്ഷെ അത് വരട്ടിയപ്പോഴത്തേനും താരനെ ങ് കുറഞ്ഞു മാറി ഉ പക്ഷെ ഇത് നല്ലതാ ഞാൻ പിന്നെ ഇനിയിപ്പ രണ്ടാമത് തീരാറായി എന്റെ ട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ പറഞ്ഞായിരുന്നു എനിക്ക് വേണംന്ന്
ഉ നീ ഒരു ബോട്ടിലൂടെ മേടിക്കും എന്റെ നിലയിലുംഉണ്ട്
ആ ഞാൻ മേടിക്കാം ഇനിയിപ്പോ മേടിക്കാൻ നേരം ഞാൻ പറയാഞ്ഞ അടെ ഉ രണ്ട് മഴ പെയ്തപ്പോഴത്തേനും പോ ച്ചക്കയങ് കിളിച്ച് കയറി
ആ അതെടി ഞങ്ങളടെ വീട്ടിൽ ഇതേപോലെ ഞങ്ങളടെ അവിടെ പെട്ടെന്ന് ഇതാവുംങ്ങട്ടോ ആ പെട്ടെന്ന് ഇത ഭയങ്കര പാട അതെടുത്ത് കളയാന് ആഹ് എനിക്കറിയത്തി ഇ കുറയണ്ണഉണ്ട
ട്ടത്തില്ല അതുകൊണ്ട്
ആ പാമ്പ് ഞങ്ങള അവിടെ ഒരു ചേര മാപ്പ ത്രോ ള്ളൂ വേറെ പാമ്പകളൊന്നും അങ്ങനെല്ല ആഹ് പിന്നെ ചെലപ്പോ ചെലപ്പ അമ്മയാ മെയിനായിട്ട് കാണ്ന്നേ ഞാ ഒരു റിങ്ങ് പോലെയൊരു പാമ്പുണ്ടല്ലോ വെള്ളി വെള്ളിറങ്ങി ആഹ് അതത് അത അതത്
ഉം രണ്ട് ഇവിടെ ഞാൻ നി
ഉം വേറെ അം ഉണ്ടോ ഉണ്ട ഉണ്ട് എനിക്ക് വയ്യ അങ്ങ് ന ഒരു സെമിനാർണ്ട്
ആണോ ഓൺലൈൻല്ലേ
ഓൺലൈൻ ആണ് വേണെങ്കിൽ ഓഫ്ലൈൻ ചെയ്യാ പറഞ്ഞ അവര് വേണങ്കിൽ എറണാകുളത്ത് പോ പോയിട്ട് വന്നിട്ട് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വേണ്ട ഞാൻ ഓൺലൈൻ ചെയ്തോളാം
ആണോ ഉം ഇത്
സെമിനാർണെകീ പിന്നെയും കുഴം വല്ല്യ ഗ്രൂപ് കുമ്പോ എല്ലാവരുടെയും സമയം നോക്കണം കാലം നോക്ക കാര്യം നോക്കണം
ആ മറ്റേ ചേച്ചിയുടെ കല്യാണം വല്ലോം ആയോ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലേ ആ സേതു ഇല്ലല്ലേ കാണത്തില്ല അതിനെന്ത് ജോലി ഉണ്ടോ?
പോസ്സ്റ്റ് കൂപ്പണായിട്ട് വർക്കിയുവ ആ അവടെ ആ അവിടെ ഒരു സ്ഥലത്താ
മ് മ് എങ്ങനെ കിട്ടിയത് മറ്റെയില്ലെ ഏ റിക്രൂട്ട്മെന്റ് വഴി ആ അല്ല പത്താം ക്ലാസ്സില് നല്ല കാര്യല്ലേ
മതി മതി
മ് അതിന് എന്തെങ്കിലും ബോണ്ടിങ്ങോ വല്ലോ ഉണ്ടോ കാലാവധിയെങ്ങാനും വെച്ചിട്ടാണോ കേറു ന്നേ അതിനെന്തെങ്കിലും കാലാവധിയേങ്ങാണും വെച്ചിട്ടാണോ കേറേണ്ടുന്നേ? ഇത്ര വർഷത്തേക്ക് നമുക്ക് ചെയ്യാലോ
ആ ഇല്ല മ് അതിവേ ചെയ്യാം ചെയ്യാം
മ്മ് മ് ഇവിടാണെങ്കിലേ ഈ പ്ലാവില് ഫുള്ള് ചക്ക പക്ഷെ അത് മുകളിലാ വെളഞ്ഞു നിക്കുവ ഒരെണ്ണം പഴുക്കാറായി
ആ മറ്റേത് ചെയ്യുവോ കുഞ്ഞപ്പാ യുന്നേ കേട്ട്
ഇവിടെ ലൈൻ കമ്പി ഉള്ളോണ്ട് അത് ആ അടത്തിയിടുന്ന കാര്യം ഭയങ്കര ങ്കരേ ടഫ, മ് ചെടി വന്നായിരുന്നോ മറ്റേ
ടി വന്നില്ലടി അത്
ഡി റ്റി ഡി സി വഴിയായിരിക്കുവോ?
ആ ഡി റ്റി ഡി സിയാന്ന് തോന്നുന്നു, അതാവുമ്പോ ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് ദേ അച്ചേ
ആണോ എങ്കീ അവര് ഡി റ്റി ഡി സിന്ന് വിളിക്കും വിളി
ഇവിടത്തെ ഡി റ്റി ഡി സി എവിടാടീ?
വിളിച്ച മതി പോണോങ്കി ഓക്കെ ശെരി.
ശരീടി എന്നാ.